ആഹ് ആഹ് ഏഹ് ആഹ് എന്തൊക്കെ പിന്നെ?
എന്തൊക്കെ ഇങ്ങനെ സുഖാണ് കൊഴപ്പല്യ സുഖായിട്ട് പോണു
കുട്ട്യാളൊക്കെ അവടണ്ടോ?
കുട്ട്യാളൊക്കെ ഇങ്ങനെ കളിക്കാൻ പോയിക്കണ്
ആഹ് ശരി
റിലേറ്റീവിനെ വീട്ടിക്ക് തൊട്ടടുത്ത് റിലേറ്റീവ്സൊക്കെണ്ട്. അപ്പോം അവരുടെ വീട്ട്ക്ക്.
കുട്ട്യാളൊക്കെ ആയിട്ട് ദൂരയാത്രയൊന്നും പോയില്ലേ?
ദൂരയാത്ര ഇപ്പ കൊറച്ച മുമ്പ് ഇപ്പോ ഊട്ടിയൊക്കെ പോയി. ഒര് അഞ്ചു മാസം മുമ്പേ ഒരഞ്ചാറ് മാസം മുമ്പ് ഇപ്പ പിന്നെ എവർക്കും പോയിട്ടില്ല. അന്ന് വർ ആ വെനം വെനം വേനൽക്കാലത്താണ് പോ
ക്ക് മലമ്പുഴ അങ്ങനെയൊക്കെ പോവും. ഊട്ടി കൊടൈക്കനാല് അങ്ങനെയൊന്നും പോയിട്ടില്ല.
ആഹ് ആഹ് മൈസൂരൊക്കെ പോയി. മൈസൂരൊക്കെ കൊറച്ച് മുമ്പേ പോയതാ.
മൈസൂരൊന്നും പോയിട്ടില്ല. ഞാൻ പോയിട്ടുള്ളത് ഊട്ടി അല്ല ഊട്ടിയല്ല. ഇവടെ മൂന്നാറ് മലമ്പുഴ
ആഹ് മൂന്നാറൊക്കെ ഞാൻ പോയിട്ടുണ്ട് മലം
പിന്നെ ഒരുപാട് ദൂരംള്ള സ്ഥലത്ത് ഇങ്ങനെ പിന്നെ ഈ നമ്മളെ മറ്റു സ്ഥലങ്ങള്ണ്ടല്ലോ എറുവാടി അജ്മീർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്.
ആഹ് ഏറുവാടി അങ്ങനൊന്നും പോയിട്ടില്ല. ഊട്ടി ഒക്കെ ഞാൻ മൂന്ന് പ്രാവശ്യൊറ്റെ പോയിട്ടുണ്ട്. പഠിക്കണ ടൈമില് അതേപോലെ സ്കൂള്ന്ന് പോയിട്ടുണ്ട്. പിന്നെ ഫാമിലി ട്രിപ്പ് ആയിട്ട് രണ്ട് പ്രാവശ്യം പോയിക്ക്ണ് അങ്ങനോക്കെ പിന്ന പാല മൈസൂർ പാലസ് പോയിട്ടുണ്ട്.
ആഹ്
മൂന്നാറ് പോയിട്ടുണ്ട്. വയനാട് പോയിട്ടുണ്ട്. ഒക്കെ പോയിക്ക്ണ് റ
ഉം ഉം എന്താ? ഈ മഴയത്തൊക്കെ ഇങ്ങനെ പോകുമ്പോ നല്ല രസാ ഒര് യാത്ര എങ്ങാൻ ചെയ്ത് ചെറ്യേ കുട്ട്യാളൊന്നുംല്ലായിരിക്കണംന്നാ നല്ല രസാ
ഏഹ് പിന്നെ അവരെ അവരെയിറ്റ് അവരെ ക്ക് ഇതാക്കണം. ചെറ്യേ കുട്ട്യാളാണെങ്കി ബുദ്ധിമുട്ടാ നമുക്ക്
ചെറ്യേ കുട്ട്യാളാകുമ്പോ പറ്റൂല. മഴയത്തൊന്നും മറ്റേ ഈ മഴയൊക്കെ കൊള്ളാനൊക്കെ ആയ മക്കളൊക്കെയാണെങ്കി പിന്നെ നല്ല രസാണ്. പോകാനും ഇതിനൊക്കെ
ആഹ് വർഷക്കാലത്ത് അങ്ങനെ പോവാറില്ല. അധികു ഈ വേനക്കാലത്ത്. അപ്പളൊക്കെല്ലേ പിന്നെ ന്ന് തണുപ്പ് കിട്ടാ. തണുപ്പ് ഒക്കെ ഇതാക്കാനൊക്കെ ന്ത്‌ രസാ നമുക്കും
വർഷകാലത്ത് യാത്രയും ഇങ്ങനെ ചെയ്യുമ്പോ അതന്നെ. ഞാ ഞാനൊരു ഒരുസം അങ്ങനെ പോയിട്ടുണ്ടായി മഴേത്ത്. പൊറത്തേക്കെറങ്ങ്യാ മഴ പുറത്തക്ക അങ്ങനെ പൊറത്ത് ക്കെറങ്ങാനും പറ്റൂല. അന്ന് എന്റെ മൂത്ത മോൻ ചെറിയ കൊച്ചായിരുന്നു. മൂന്നാല് വയസ്സായിരുന്നു. അവന്ക്ക് ആ സമയത്ത് പോയപ്പങ്ങനെ മഴയത്ത് പോയിട്ട് അങ്ങനെ ഇണ്ടായി പിന്നെ കുട്ട്യാൾക്ക് മഴള്ളോണം പൊറത്ത്ക്ക്റെങ്ങണം എന്നൊക്കെള്ള ചിന്തേണ് നമ്മക്ക് പേട്യാണ്. പനി വര്വോ? അങ്ങനെയുള്ളൊരു നമ്മള് പേടിച്ചിട്ട് അവരെ എറക്കൂല.
ടൂറൊക്കെ താല്പര്യം നമ്മളെക്കാട്ടി ഒക്കെ അവർക്കല്ലേ?
അവര്ക്ക്ന്നെ അവര്ക്ക് കളിക്കാനും ഇതിനുള്ളേ നല്ല സന്തോഷം പിന്നെ വേറെ വിശേഷങ്ങള് ഹസ്ബന്റ എവിടെയാ
ഗൾഫിലാണ്.
ആ ഗൾഫിൽ എവിടെയാ
ആ എന്തേലും പഠിക്കണണ്ടോ നീ ഇപ്പം അതോ
ഇല്ല ഞാൻ പഠിക്കണില്ല പഠിപ്പ് ക്കെ കഴിഞ്ഞ്
അല്ലെ ജോലിക്കൊക്കെ അങ്ങനെയൊക്കെ പഠിക്കുവേല ആ ഏ
കല്യാണം കഴിഞ്ഞിന്റെ ശേഷം ന്നും നോക്കിയിട്ടില്ല.
ആ ശരി
ഏത് വരെ പഠിച്ച്
ഞാന് തോനെന്നും പോയിട്ടില്ല ഞാന് പത്ത് രെ ഒക്കെ പോയിട്ട് ഒമ്പതാം ക്ലാസ് പത്ത്ക്ക് പോയില്ല ഒമ്പതാം ക്ലാസ് പകുതിയായി - അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു വീട്ടിലൊക്കെ ഓരോരോ ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് അങ്ങനെ നിർത്തി പിന്നെ പോയട്ടുല പിന്നെ ടെ ടൈലറിങ്ങൊക്കെ പഠിച്ചാ അങ്ങനെയൊകയുള്ള - - നിലായി
ആ പുറത്തൊക്ക അങ്ങനെ കൊടുകലുണ്ടോ
ഇല്ല അപ്പൊ കല്യാണത്തിന് കഴിഞ്ഞന് ശേഷം ഒന്നുമില്ല കല്യാണം കഴിഞ്ഞ ശേഷം തയ്കലു തൊന്നുല ഇവിടെ ഇണ്ട്ട്ട് ഞാൻ നമ്മുക്കുള്ളതൊക്കെ അങ്ങനെ കയ്ക്കുന്ന്ൾ
ഞാനും ഇങ്ങെനെ പഠിക്ക് ടൈമില് ഇത് മ ര ിക്ക് െെട ലറിങ്പഠികുൻ പോയിരുന്നു. ന മന്ന് നല്ല ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റില കംപ്ലീറ്റ് ആയില്ല. പിന്നെ മടിയായിട്ട് പോകുന്നു ഇറങ്ങിപ്പോകുന്നു മടിച്ചിട്ട് ഇവിടെന്ന് ഇപ്പോ യൂട്യൂബിലൊക്കെ നോക്ക് ഇങ്ങാണ്ട് അങ്ങനെ ചെയ്തു ക്കു പ്പ
ആഹ ഇപ്പ പിന്നെ യൂട്യൂബിൽ തന്നെ കാണുവല്ലോ എല്ലാതും. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കിട്ടും നമുക്ക് ഇ വേണ്ടത്.
ആ അതെ അതെ ആ അതിലാണ് നോക്കിയ മതി ഓരടെട ടൈലറിങ്ങിൻ്റെ ഇത് നല്ല നല്ല നല്ല പോലെ പഠിപ്പിക്കണതിലെ ഇതൊക്കെ ഉണ്ട് അതില് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ എല്ലാതും കറക്റ്റായിട്ട് നമ്മൾ - - ക്യാച്ച് ചെയ്യാൻ പറ്റിയ രീതിയിൽ പെട്ട് എന്നച്ചൽ പറഞ്ഞു തരുന്നാൽക്കര
നല്ല രീതിയിൽ പറഞ്ഞെരും ഇനി ഇപ്പ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളുടെ ഒരു മോഡൽ ഏതാണ് വേണ്ടേച്ചെങ്കിൽ അത് അടിച്ചെടുത്ത ആ മോഡലും എത്ര വയസ്സായ ആൾക്കാണെങ്കിൽ ആ ആ വയസ്സും കൂടെ കൊടുത്താ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് അവര് കാണിച്ചു തരും.
ആ അതെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആ് ഞാനാക്കലുണ്ട് ഞാന അങ്ങനെ ചെയ്ത് നോക്കിയ ആഹ് ഇന്റെ മോൾക്കും എനിക്കൊക്കെ ഞാൻ ഉണ്ടാക്കുണ്ട് അനിയത്തിക്കൊക്കെ ഞാൻ ചെയ്തുകൊടുക്കലുണ്ട്
ആ അത്‌ അത് നല്ലൊരു കാര്യം നമുക്ക് അങ്ങനെ അടിച്ചു പടിഞ്ഞാലും പൊറത്തുക്ക് കൊടുക്കും ചെയ്യാം ഇപ്പം നമ്മളുടെ മ്മ കുടുംബത്തിലുള്ള മക്കൾക്കും ഒക്കെ ആണെങ്കിലും അയൽവാസികൾക്കൊക്കെ ആണെങ്കിലും പിന്നെ ദൂരെയൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ. ഒക്കെ പിന്നെ നൈറ്റി തുണിയൊക്കെ കൊടന്ന് നൈറ്റി അടിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്ക്ണോലും ഉണ്ട്. റ്റ്
അണ്ടെ ഇപ്പൊക്കൊരുവിധം ഡിസൈനറായിങ്ങാട്ടൊക്കെ തെല്ലെ ഇപ്പോ ഡിസൈനറൊക്കെന്താറൈറ്റ് ഒരു ഡ്രസ്സ് ഒരു പൊർത്തൊരു ഡ്രസ്സ് പഠിച്ച ടിച്ചാൻ കൊടുക്കണന്ന് ഒരു ചുരിദാർ അടിക്കാ കൊടുക്കണം നാന്നൂറ്റയ്മ്പത് അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ
പിന്നെ നല്ല പൈ പൈസേണ് അടിച്ചാൻ കൊടുക്കാനൊക്കെ അനൊക്കൊ ഏത് കാലത്തടിച്ചാൻ കൊടുത്തേന്നൊന്നും അറില്ല ക്കെ സ്വന്തം അടിക്കലെന്നെ പിന്നെ വീട്ടില് അങ്ങനെ നാത്തൂ ത്തൂൻമാരൊക്കെ അവരൊക്കെ സ്വന്തം അടിക്കെന്നെ ഇപ്പൊ കല്യാണത്തിനൊക്കെ ഡ്രസ് കോഡ് അവള്ന്നെ അടിച്ച് ക്കെ നാത്തുനൊക്കെ അങ്ങനെ എല്ലാര്ക്കും
ആ ഞങ്ങളൊക്കെപ്പടിച്ചാൻ പൊർത്ത് കൊടുക്കേന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് എല്ലാം ഡ്രസ്സ്‌ കോഡേയ്ന്നു
അപ്പൊ ഞാൻ തന്നെ കൊർച്ച് നാള് കടേൽ നിന്നിട്ട്ണ്ട് അപ്പൊ എനിക്ക്ന്നറിയാ ഒരു കടേന്നടിച്ചുമ്പോ എത്ര പൈസ വരും ന്നുള്ളത് ഇൻ
ആ ന്റെ ചെറിയ മോള് യു കെ ജി പഠിക്കണ മോളാണ് അവൾക്കടക്കി അഞ്ഞൂറ് രൂപ വാങ്ങിച്ച്
വാണേ അഞ്ഞൂറ് അത് നമ്മളെ മോഡലിനനുസരിച്ചാണ് നമ്മളെങ്ങനെണോ പറയ്ണേ അത് ആ മോഡലിനനുസരിച്ച് പൈസ കൂടും അങ്ങനെയാ
ആ ആ ആ അത് ചെറിയന്നെ ഞങ്ങള് വ വല്യ ആൾക്കാര്ക്കും ‌ അഞ്ഞൂറ് ട്ട് രൂപന്നെ വാങ്ങിത് ചെറിയ അവക്കും അഞ്ഞൂറ് രൂപെന്നെ വാങ്ങിത് അത്രേം റേറ്റാന്ന് പറയാ അപ്പമ്മള് അടിക്ക ഡിസൈറൊക്കാണെങ്കി നല്ലതാണ് ഡ്രസ്സൊക്കെ അടിച്ചുങ്ങാട്ട്താക്കാണെങ്കി ങ്ങക്ക് നല്ലതാന്ന് പറയാ
ഡിസൈനറൊക്കായാ നല്ല കാഷ
ഉം
പക്ഷെ നമ്മള് ചെയ്യും വാണം മടിയായിട്ട്ര്ന്നാ ഞമ്മള്പ്പൊ ഞാനതൊക്കെ പഠിച്ച ആളാ എല്ലാ ത്ത് കൈത്തുന്നും എന്താ ഈ നമ്മളീ എംബ്രോയ്ഡിങ് അത് തും എല്ലാം വർക്കും ഞാന് പഠിച്ചത പക്ഷെ ഒന്ന്മ്മക്കും പിന്നെ നോക്കില്ല
ഞ്ഞിപ്പോ കുട്ടി ചെറുതല്ലേ അപ്പൊ പിന്നെ കുട്ട്യോക്കൊന്ന് ഒന്ന് വൽതായിട്ട് ഒക്കെ റെഡി ആക്കണ്ടി വെരും
അതെതെ ഇവടെ ഇളേച്ചന്റെ കുട്ട്യാക്കൊക്കോടും പ്പും കാര്യങ്ങളൊക്കെ അടിച്ചൊട്ക്കും ക്ക ചെയ്യുട്ടോ
ആ ആ അടുത്തൊക്കെ അങ്ങനും ക്യാഷ് ണ്ടാക്കാല്ലോ അതൊരു ക്യാഷ് ണ്ടാക്ക്ണ മാർഗം തന്നല്ലേ നമ്മളാവശ്യത്തിന് നമ്മക്ക് ക്യാഷ് കയ്യിൽ കിട്ടാന്ന് പറയുമ്പള് നല്ലതല്ലേ ഉം ഫോണില് ക്യാഷ് കേറ്റണെങ്കിലും ഫോണിൽ റിചാർജ് ചെയ്യണെങ്കിലും കിട്ടണേ
ഷ്ടത്തിന് നമ്മുടെകയ്യില്ണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് ചെലവാക്കാനൊന്നിനും പേടിക്കണ്ട
ഏ
പിന്നെ കുളിയൊക്കെ കയ്ഞ്ഞാ
ഇല്ല ഉം പന്ത്രണ്ടരൊക്കാവും കുളിക്കാ പോവാന് ബാങ്കൊട്ക്കാനാവുമ്പോത്തിനൊന്ന് കുളിക്കാ പോവും
ആ അത് ശെരി
അവ്ടെ കയ്ഞ്ഞോ
വേറെന്താ ന്ന്ട്ട് ഉമ്മേം ഉപ്പക്കെ അൻ ങ്ങള് കുടുംബം ഒരുമിച്ചന്നേണ് ലെ എത്രാളാ അവ്ടെ ആണ്ങ്ങളൊക്കെ
മൂന്ന് അനിയന്മാരാണ് ഹസ്ബന്റിന്
ആ
അങ്ങനൊക്കെ പോണു
ആ നിന്റെ വീട് ഒട്ട് ദൂരാണ് ലെ ദൂരാണോ
അല്ല അ ഒര് ആറ് കിലോമീറ്ററൊക്കെ ണ്ടാവും
ആ അത് ശെരി ഞാനൊരുപാട് ദൂരാ അതോണ്ട് ഇൻക്ക് പോണെങ്കി രണ്ട് മാസം മൂന്ന് മാസൊക്കാവണം പിന്നെ കുട്ട്യാക്ക് സ്ക് കൂളും മാർസു ആണെ തീരെ പോക്കും നടക്കൂല.
ആ പോവല് കൊറവല്ലേ
മ് പോവല് കൊറവ ഇപ്പൊ പ്രസവിച്ചീ വന്ന്ട്ട് ഒര് മാസായി ഇഞ്ഞ്യാണെങ്കി ക്രിസ്മസ് പൂട്ടിനൊക്കെവും ഓണ പൂട് ട്ടിനിഞ്ഞി റബുലവ്വലും അങ്ങനൊക്കെ വരുമ്പൊ അയ്നും പോക്ക്ണ്ടാവുല പിന്നെ ക്രിസ്
ട്ട്ലാവുമ്പ മദ്ര്സ്ണ്ടല്ല അതാണല്ലോ
ആ മദ്രസ് മദ്രസ്ണ്ട് പിന്നെ മദ്രസ് ഇവിടെ ഈ സമസ്തന്റല്ലാത്തോണ്ട് നമ്മള് പറയണം ങ്ങനെ ലീവ് വേണെങ്കി സമസ്ത്തക്കാണെങ്കി പിന്നിം ചെലോൽക്കൊക്കെ ഓണത്തിനാതിനൊക്കെ ഒരു ലീവൊ കൊട്ക്കും ഇബടങ്ങനെ ലീവൊന്നും കടു തരൂല.
ഇപ്പൊ കയ്ഞ്ഞ പ്രാവശ്യം എന്താ മാരി കൊടുത്തില്ലേ കൊറച്ചീസം ഓണത്തിനാണ് തോന്ന്ണ് ണ്ട് ട് ആ പത് പത്ത് ദിവസൊന്ന് ഇണ്ടായിട്ടില്ല ട്ടൊ കൊർച്ച് ദിവസം ലീവ്ണ്ടായ്ന്നൊള്ളൂ.
ആ അവ്ടൊക്കെ പത്ത്സം ലീവിണ്ടായിരുന്നു അങ്ങനെണ് സ്കൂള്പ്പ രണ്ടു മാസം അടച്ചീലെ അതീല് പത്തൂസം ലീവ്ണ്ടായിരുന്നു
പിന്നെ
പിന്നെ വേറെ വിശേഷങ്ങളെന്താ?
വേറെ ഇങ്ങനെ പോണു.
മൂത്താള് എത്രീലാ പഠിക്ക്ണ്?
അവള് ഏയിലാണ് മോളാണ് മൂത്ത രണ്ട് മോളും ഒരു മോനാണ്. പിന്നെ
ഹോസ്പിറ്റല് അട്ത്ത്ണ്ടോ ഹോസ്പിറ്റലി പോവാനൊക്കെ
ത്തില് ആ അട്ത്ത്ണ്ട് വല്ല്യ ദൂരൊന്നുല്ല അങ്ങാടിയൊക്കെ ഇവട തന്നെ മ് പിന്നെ അധികം പോയ്ട്ടില്ല തന്ന ഇംഗ്ലീഷ് മര്ന്നാവ്മ്പൊ പിന്നെ നാടമ്മര്ന്നൊക്കെ കുടിക്കാണെങ്കില് ല്ല്യ കൊയപ്പില്ല ഹോമിയോ മരുന്നൊക്കെ
നമ്മളസുഖം കൊറയാന് ബുദ്ധിന് കൊറച്ച് സമയെട്ക്കും പക്ഷെ മരുന്നിന് കൊയപ്പണ്ടാവുല
ടൈം എടുക്കും പിന്നെതുവരെ അതൊക്കണ്ട് വെച്ച്ട്ട് ആ ആയ്ക്കോട്ടെ ഓക്കെ ഓക്കെ.
ശരി